ആഹ് ആന്താ ആഹ് എന്തെക്കെയാ
എന്ത് നല്ലെ തന്നെ സുഖാണ് കൊഴപ്പൊന്നൂല്ല
ആഹ് മക്കളൊക്കെ എവിടെ?
ഇവിടെ ഇതാ ഇവിടെണ്ട്
ഉം ഇന്നിപ്പോ ഞായറാഴ്ച്ച ആയോണ്ട് ഇതൊന്നും ണ്ടാവൂല്ലല്ലോ ല്ലേ സ്കൂളില്ലാത്തോണ്ട് ആ ആ
ഇന്ന് സ്കൂളില്ലല്ലോ ഞ്ഞിപ്പോ നാളെ സ്കൂള് ണ്ട് ഉം
ഉം നാളെഞ്ഞിപ്പൊ മറ്റേ ആ പിന്നെ
പിന്നെന്താ കൊഴപ്പൊന്നുല്ല സുഖാണ് ചായുടിച്ചോ
ഉം ചായ ഒക്കെ കുടിച്ച് നേരത്തെ കുടിക്കും നാല് മണിക്ക്
ആ ആ
ഉം നീ വീട്ട് പോവാറില്ലേ വീട്ട് പോവാറില്ലേ ചോയ്ക്കാ
ആ പോ ഇല്ല പോയിട്ടില്ല ഇന്നലെ ഇപ്പ ഇങ്ങട്ട് വന്നിരുന്നു അപ്പൊ പിന്നെ
ആ അടെ എട്ത്താണോ
എട്ത്ത്ച്ച അര മണിക്കൂറിന്റെ ഓട്ടണ്ട്
ആ ആ അപ്പൊ ങ്ങനെ എടക്ക് വെരാറുണ്ടാവേക്കാരല്ലേ
ആ ഓലെടക്ക് വെരും ആഴ്ചക്കാഴ്ചക്കൊക്കെ വെരും
ആ ആ അങ്ങനെപ്പൊ ഭർത്താവോ
ഓരിപ്പണ്ട് പൊർത്ത് പോയിക്ക്ണ് ഇന്ന് ഞാറാഴ്ചല്ലെ അപ്പൊ ലീവാണ് ന്ന് കല്യാണം ണ്ടായിര്ന്നോര്ന്ന് അപ്പൊ അത് കഴിഞ്ഞിട്ടങ്ങനെ പൊർത്ത് പോയി
ആ അങ്ങനെ പിന്നെ എവിടെക്കെങ്കിലൊക്കെ യാത്ര പോവാറില്ലേ ലാസ്റ്റ് ഇപ്പൊലാസ്റ്റ് പോയത് എവിട്ക്കാ
ലാസ്റ്റ് പോ വയനാട് പോയി
ആ വയനാട് കുടുംമ്പൊത്ത്ട്ട് പോയതാ
അല്ല ല്ലാ ഇവരെ ഫ്രണ്ട്സൊക്കെ പാടെ കൂടീട്ടേ പ്പൊ അങ്ങനെ ആ ആ അങ്ങനെ പോയി
ആ ആ പിന്നെ
പിന്നെന്താ സുഖാണ് കൊയപ്പൊന്നുല്ല പോയത് ഇപ്പട് ത്ത്ന്ന് ഏ ഇപ്പോ ഇപ്പൊ നാലഞ്ച് മാസത്തിനേഷൊന്ന് പോയത് പ്പോ വയനാട്ട്ക്കെന്നെ ള്ളൂ എന്താ ച്ചല് പ്രഗ്നന്റായ കാരണം ഉം അങ്ങനെ തോനെ ദൂരം പോവാൻ പറ്റിട്ടില്ല ഇപ്പടുത്തൊന്നും
അടുത്തൊന്നും ല്ലെ ചവ ചെറിയ കുട്ട്യാരിക്കുംപ്പോ
ഇല്ലേ പ്രഗ്നന്റാണ്പ്പോ ഏഴാ മാസത്ത്ക്ക് കടന്ന്ട്ടൊള്ളൂ ഉം ഉം പിന്നെ അയിന്റെ മുന്നേ എറണാകുളം പോയി ആ ഒരു ആറേഴ് മാസായിട്ടൊള്ളൂ മൂന്നാമത്തെ
മൂന്നാമത്തെ ആദ്യത്തെ എന്ത് കുട്ട്യാളാ
മൂത്തത് ആൺകുട്ടി രണ്ടാമത്തത് പെൺകുട്ടി
പ്രൈവറ്റ് ഹോസ് റ്റലിലല്ലെ കാണിക്ക്ന്നെ ഉം ഇപ്പഴൊക്കെ ആദ്യക്കെഞ്ഞ സ് കാനിങൊക്കെ ഞങ്ങളൊക്കാകുമ്പോ ഒരു പത്ത് മാസത്തിന്റെടയ്ക്ക് ഒന്നോ രണ്ടോ സ്
അള്ളാ ഇപ്പൊ വിടാത്ത സ്കാനിങ്ങാണ് ചടച്ച്ക്ക്ണ് ഇല്യാ ഇനി ഞാൻ പരോട് പറയാ ഇനിയൊക്കെ പള്ളേല്ണ്ടാവ്നോര്ക്കും പിന്നെ കുട്ടിടെ വാപ്പാര്ക്കൊക്കെ നല്ല ഒരു പൈസ ചില്ലറ പൈസൊന്നുഅല്ല
സ്കാൻ ചെയ്ത്
ഞാനിപ്പോ മൂന്നെണ്ണം കഴിഞ്
ഏ ഞാനൊക്കായപ്പൊ പ്പൊ ഞാൻ ഫസ്റ്റിന് അല്ല ഞാനൊക്കെ ഫസ്റ്റ് ച് തായപ്പോ എത്രെ ഒര രണ്ട് ഒരു സ്കാനിങ്‌ ഒമ്പതിലൊന്നും ഫസ്റ്റൊന്നും ലാസ്റ്റൊന്നും ണ്ടായിര്ന്നത് പിന്നെ രണ്ടാമത്തിനയപ്പ മൂന്നെണ്ണായി നാലാമ ഏ മൂന്നാമത്തിനായപ്പ നാലൊക്കെ യ്റ്റായി അമ ളെ മറയ ഇത് ഇങ്ങനെ കൂടി ത് എന്തിനാ വര് ഇങ്ങനെടുക്ന്നെ പഷെ അതെന്നെ കേട ല്ലെ കുഞ്ഞുങ്ങൾക്കൊക്കെ അധിക സ്കാനിങ്ങോന്നും എട്കാൻ പറ്റൂലന്ന പറയാ. ഇപ്പൊ ഉം ടെസ്റ്റോ മ ചേ ശുഗർ മാസം മാസം ശുഗർ ടെസ്റ്റ്‌ തൈറോയ് പുതിയ വന്ന രസുഖണ് പ്പ ഹീറോയിഡ്.
അതുഅല്ല വേറീ ടെസ്റ്റുകള് ഇപ്പൊ ഞാന് ന്താണ്.? ഇൻക്ക് ണ്ടോല്ലേന്ന്ള്ളത് നല്ലേ മ്മളെ പിന്നെ കിറ്റ് കൊട്ന്നത് നോക്കി കണ്ട്ണ്ടാർന്നില നല്ല പോലെ. തെളിഞ്ഞിട്ട് ണ്ടായിര്ന്നില്ല അപ്പോ ഡോക്ടറെ എട്ത്ത് പോയി ഞങ്ങക്കിങ്ങനെ സംശയം കുടുങ്ങിയേക്കിൻ്റെ മോൾക്ക് ഏഴ് വയസ് കഴിഞ്ഞി ട്ടാണ് പ്പത് ണ്ടാവ്ണത് അപ്പൊ ഇത് സംശയം കുടുങ്ങിട്ട് പൊയ്
ചോയ്കോ ല് പ് പോയിന്ന് പറയാണെങ്കി പ്പൊ ല്ലാത്ത ടെസ്
ആഹ് ആഹ് അപ്പൊ പുഹ് അപ്പൊ ഞങ്ങള് പോയോക്കി അപ്പൊ ഡോക്ടറ് അർണ് മ്മളെ ക്ക് പിന്നെ യൂറിൻ ചെക്ക് ചെയ്യാനര് ന്ന് അപ്പൊ അവിട്ന്ന് ചെക്ക് തപ്പൊ ആ മ് പോസിറ്റീവ് ആണേനും അപ്പോ ഡോ ട്ട്റ് ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്തായാലും പിന്നെ ഒരു സ്കാനിങ്ങെ
സ്കാനിങ്ങ് വേണം പറഞ്
ഉള്ളിൽ കൂടെള്ള സ്കാനിങ്ങാണ് അപ്പൊ ലെൻസ് വെച്ചിട്ടുണ്ട് ആഹ് അങ്ങനെണ് ഇക്ക് ഫസ്റ്റ് തെ സ്കാനിങ് എട്ത്തത് പതിനെട്ടാ- അപ്പൊ ചെയ്തോക്കുമ്പോ കുട്ടിണ്ട് പിന്നെ അയ്ന്റോപ്പം പിന്നെ ബ്ലഡ് ഇങ്ങനെ നിക്ക്ണ് ണ്ട്
ആ അത്ണ്ടാവും അത് അവര് വെറ്തെ പറയാ പിൻ ഉണ്ടായിര്ന്ന് ന്ന്ട്ട് ഞമ്മക്ക് ചെറുതായിട്ടൊക്കെ കാണും ന്ന്ട്ട് സൂചിച്ച
മ് ആ അങ്ങനെ ബ്ലഡ് നാലപൊറം ഇങ്ങനെ പെനഞ്ഞ് നിക്ണ്ട് അപ്പൊ അത് ബ്ലീഡിങ് ആയിറ്റ് പൊർത്ത് പോമ്പോ കുട്ട്യഉ പോവുമ്പോ അങ്ങനെ നല്ല ശ്രദ്ധിക്ക നാലു മാസം വരെ ശ്രദ്ധി ക്കെ ന്നൊക്കെ പർണ് ട്ട് അഹ് നിക്കാള്ള ഗുളിക്ക് രണ്ടായിരം ഉറപ്യ ഒര് ഒരണ്ടാഴ ചക്ക്ള്ള ഗുളികക്ക് രണ്ടായിരം അത്ങ്ങനെ ഞമ്മളെ ശരീരത്തിനോട് അലിഞ്ഞലിഞ്ഞ് ആ ബ്ലഡ്മ്മളെ ശരീര തിനോട് അലിഞ്ഞലിഞ്ഞ് പോമാണ്ടിറ്റെ ആഹ് കു കുട്ടി ആ കുട്ടിക്ക് കൊഴപ്പമൊന്നുല്ലാതി ബ്ലഡ് മാത്രം ശരീരത്തിനോട് അലിഞ്ഞു പോ വേണ്ടി ന്ന പൊർ ത്ത്ക്കോട്ട് പോവൂല്ല്യ അങ്ങൻത്തെ ലെവല് മ് ഹ്. ന്ന്ട്ട് പിന്നെ അഹ് കെയ്ഞ്ഞിട്ട് പിന്നെ മൂന്നാം മാസ്ത്തില് ഒന്ന് എടുത്തു. അയില് എന്താ പർണ് പ്പോ? ഐല് പ്രത്യേച്ചൊന്നും പറഞ്ഞില വെല്ല്യ കൊഴപ്പൊന്നുല്ല്യാ പർണു പിന്നെ അയിന്റെ എടെല് ഞാനൊന്ന് വീണ് ബാത്റൂമില്. ങ്ങനെ ക്കുളുമൂറീല് അങ്ങനെ ഞാനാ അങ്ങനെ പോയി അപ്പോ കൊഴപ്പന്നുല്ല ൻക്ക് ഊരവേദന നല്ല ണ്ടായ്രുന്നു അങ്ങനെ സൂചിച്ചിട്ട അഹ് മാറ്റി. ഈ അഞ്ചാം മാസ്ത്തില്
വേറെ സ്കേനിങ് എടുത്തു അഞ്ചാം മാസം ലാസ്റ്റ് അപ്പോ ലാസ്റ്റ് തേയ്ല് പർണത് കുട്ടിക്ക് ചെറുതായിട്ട് ഹാർട്ടിന്റെ ഉള്ളിലേക്ക് നീരിക്കെട്ട്ണ്ടത്രേ.
അതൊക്കെ പ്പ്ളെ അറിയോ?
ആ അപ്പൊ ണ്ടത്രെ രണ്ടും പോയന്റ് എത്രയൊരിതിലാണ് നിക്ക്ണത് ആ നീർക്കെട്ട് നിക്ക്ണത്. പ്പോ ഡോക്ടർ പർണെഹ് പ്പോ ഒന്നും ചെയ്യാ പറ്റൂലാ അതിങ്ങനെ നൂർള്ള് തൊണൂറ്റമ്പഹ് ശതമാനം കു
അല്ല അത് പ്രസവം കഴിഞ്ഞിട്ട് കൊർച്ച് കാലം കഴിയുമ്പോ കൂടി വെരല്ലേ ചെയ്യാ?
അപ്പോ ത്രീഡി സ്കാനിങ് എട്ക്കാൻ പറഞ്ഞ് ഇന്നോട് ഇപടെ എട
ഹ്മ്മ് ഓൽകെന്തെങ്കിലും ചെറിയൊരു കാര്യം കിട്ടിയാ മതി, അതിനില്ലാത്ത ടെസ്റ്റും ഇണ്ടാവുല അതിനില്ലാത്തതുണ്ടാവൂല
മ്മ ഇന്നോട് പിന്നെ ഞാൻ നിർബന്ധം പറയില്ലട്ടോ എന്താച്ചാ ഇബടെ നിർബന്ധം പറഞ്ഞിട്ട് കാര്യല്ല. എന്താച്ചാ ഇവിടെ അങ്ങനെ ചെയ്തു വന്നോല് ഇമ്മാക്കും, വാപ്പാക്കൊക്കെ സംശയം കുടുങ്ങിയിട്ട് ചെയ്ത് വന്നോല് ഇവിടെ വന്നിട്ട് റെസ്റ്റ്നെരും. ഹെൽത്ത് നോക്കുമ്പോൾ നോർമലാണ് കാണിക്കല്. അപ്പൊ അതോണ്ട് ഇൻക്കങ്ങനെ നിർബന്ധം പറയണ്ട ഒരാവ്ശ്യുല്ല ഇങ്ങൾക്കാവ്ശ്യണ്ടെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിപോ പ്പൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. എല്ലങ്കിലും പിന്നെ പ്രസവം കഴിഞ്ഞിട്ട് കുട്ടിനെ ശ്രദിച്ചാൽ മതി നോക്കിയാ മതി എന്നൊക്കെ പറഞ്ഞു. അയിന്റെ എടേല് ഇൻക്കൊര് ബ്ലഡ് ടെസ്റ്റ് വന്നിരുന്നു. ആയിരത്തഞ്ഞൂറ്പ്പയുടെ അയിന്റൊപ്പം ഓലൊര് എക്കോ ടെസ്റ്റ് പോലെ വേറൊന്ന് തന്നു ഒരു ആയിരത്തിഞ്ഞൂറ് അപ്പ അപ്പളും ഡോക്ടർ പറഞ്ഞു പിന്നെ നിർബന്ധല്ല ഇങ്ങള് വാണംന്ന്ണ്ടെങ്കി ചെയ്താൽ മതി. ഇവരാ മേ കൊടസ്ഥതം നിർത്തണം ഇന്റെ കുട്ടിക്ക് അങ്ങനത്തെ കൊഴപ്പൊന്നുംണ്ടാവൂല ഇവൽ ക്ക് ഏഹ് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഓഹ് ആറാം മാസം ഇപ്പം ഇന്നക്കക്ക് കഴിഞ്ഞു. ഏഴാം മാസത്ത്ക്ക് കടന്നു.
ഏഹ് എന്തരെല്ലാം ശരിയായി വരട്ടെ ല്ലേ
അതന്നെ ഇനി ഒരു മൂന്ന് മാസം കൂടെ വെയിറ്റെയ്യണം കൊഴപപ്പൊന്നും ഇത് കിട്ട ആഹ് ഇതിപ്പോ ആറ് ഏഴാം മാസത്ത് കെടന്നില്ലേ. ഏഴ്, എട്ട്, ഒമ്പെ
അയിന്റെ എടക്ക് ഇനി എത്ര വട്ടം പ്രൊ പോണ്ടെരും
അള്ളാഹ്
കൊറച്ച് ഓവറാ ആഹ് പോണ്ടന്നല്ല പറയ്ണെ ഇത് കൊറച്ച് ഓവറാണ് ല്ലേ
അതാണ്. എന്താ കൊഴപ്പൊന്നും ഉണ്ടാവൂല, കൊഴപ്പൊന്നും ഇല്ലാതിരി
ഇല്ലാതിരിക്കട്ടേ. പക്ഷെ നമക്കൊരു പേടിയാണ് ആഹ് ഇത്രേം ഇതാവുമ്പോ പണ്ടൊക്കെന്ന് പറഞ്ഞാ പത്ത് പത്തണത്തിനെതായാലും ഒരു കൊഴപ്പണ്ടാവൂല്ല ഓലങ്ങനെതാക്കിയരും പക്ഷെ ഇപ്പം അങ്ങനല്ല ഇപ്പൊരു കുട്ടിയാണെങ്കിലും നമ്മള് ശെരിക്കതിനെ കൊണ്ട് ആഹ് ശ്രദ്ധ വേണം. ഭക്ഷണത്തിന്റെ രീതിയും മറ്റെ ആഹ് ഭക്ഷണ ത്തിന്റെ രീതിയും, മറ്റേ ഇതൊക്കെണ്. എല്ലാം കൊണ്ടും പ്രശ്നാണ് വിചാരിച്ചിട്ടെ ചെറിയൊര് കാര്യം വരുമ്പോത്തിന് നമുക്കന്നെ പേടിയവും. പിന്നെ
വേറൊന്തെക്കെയാണ്
ഇിന്നിട്ട്പ്പം ഈഹ് അല്ല അപ്പം തൈറോയിഡിന്റെ ടെസ്റ്റും, പിന്നെ ബ്ലഡ് ടെസ്റ്റിങ് ഇണ്ടാവും.
ഏഹ് അതൊക്കെ നോർമലാണ്.
ആഹ് ഇതേമാതിരി ഇനിക്ക് നെഗറ്റീവായിട്ടെ എന്താ ക്രോസ്മേചെയ്യാൻ വേണ്ടിട്ടെ എപ്പോഴും ഡോക്ടർ പറഞ്ഞ് ചീത്തറയായിരുന്നു. ആവശ്യം വരുണ്ടാവില്ല, പക്ഷെ തൊടക്ക തന്നെ അവര് പറിം അത് ക്രോസ്മാച്ച് ചെയ്യണം അങ്ങനെണ് ഇങ്ങനെണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആഹ് ആഹ്
പിന്നങ്ങൻത്തെ പ്രശ്നൊന്നും ഇണ്ടായിട്ടില്ല.
ആഹ് അതായത് നെ അല്ലഇങ്ങള്ത് പോസിറ്റീവേക്കാരം, പോസിറ്റീവിന് എപ്പളും ബ്ലഡ് ബാങ്കിൽ ചെന്നാ കിട്ടല്ലോ എപ്പളുണ്ടാവും. നെഗറ്റീവ് കിട്ടാനൊള്ളു പണിയൊള്ളൂ.
ആഹ് ഇൻക്കി ബി പോസ്റ്റ്.
ബി പോസിറ്റീവ് ഒക്കെ ഓൾഡടി എല്ലാട്ത്തും ഉള്ളത് തന്നെയല്ലേ. പിന്നെ നെഗറ്റീവ് ആകുമ്പോ ഓൽക്ക് ബെങ്കാര്ക്ക് തരനൊരു പണിയാ എന്തൊര് മടിയാണ്. പിന്നെ അത് ഇതാവൂല്ല. അങ്ങനെയൊക്കെ ഒരു ഇതാണ് കിട്ടോ തിരിച്ച് കിട്ടോ എന്നുള്ളതൊക്കെ അ എങ്ങനെയാലും നമ്മള് പോസ്സിറ്റിവ് ആണെങ്കില് നമ്മ മാച്ച്
ആ അവിടെ എൻ്റെ മോള് വേ ബി നെഗറ്റീവാ വന്നേക്കണ് ഇപ്പം.
ആ ഞാൻ ബിനേറ്റീവ് എന്റെ മക്കൾ മൊത്തം മൂന്നെണ്ണം പോസിറ്റീവ് ഞാമ്പറിംമ്മ ഒന്ന് വ്യ യ്യാണ്ടാതിരു രക്തംണ്ട അതിന് ആരെങ്കിലൊക്കെ ഉണ്ടാവുമ്പോള നാട്ടില്ർ ഞ്ഞ് ഏവര് മക്കളത് മൂന്ന് ആൺകുട്ടികളാണ് അപ്പൊ ഞാപറയും നിങ്ങളത് ഒരാളുണ്ടെങ്കി പി ക്കൊരുസമാധാനമായിരുന്ന് അപ്പൊ പറയ ഇമ്മബേഗ് എ ഗ്രണ്ടാഇഷ്ട പോലെ അല്ലെങ്കി നാട്ടില വിടെങ്കിലു ഒക്കെ ഉണ്ടാവാതിരിക്കൊഇപ്പോപിന്നെ അയ്തെല്ലാരും നല്ല ദാര്യയിട്ട് ട്ക്ക് ണോണ്ട് എല്ലാരും കൊടുക്കലൊക്കെണ്ട് ബാങ്കില് ര
ഏഹ് ഇവടപ്പം ഇന്റെ ഭർ ത്താവ് ഓല് പോസിറ്റിവാട്ടോ ഓ പോസിറ്റീവാണ് ഇന്റെ മോനും ഇന്റെ ഭർത്താവും ഓ പോസിറ്റിവാ ഇന്റെ ഭർത്താവ് ആറ് മാസം കൂടുമ്പം കൂടുമ്പം
കൊടുക്കണത് നല്ലതാണേ അത് നമ്മ ക്ഷെ ആ ഒരുവപഴയത് അങ്ങനെയല്ലേന്നി ചിന്താഗതി മാറി മറ്റത് ബ്ലഡ് ഒടുത്തഎന്താവുവാ എന്നുള്ളരു ബേജാറായ്ന്നു ആ ഇപ്പൊ പിന്നെ ആഹ് ക്ഷ അത് നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ നല്ല പുതിയ നല്ല രക്തങ്ങ ള്ണ്ടാവല്ല
അ ഒപ്പൊരാളെ കൊണ്ടയ് കൊളൊണ്ടിചിലപ്പം തലറ്റൊക്കെ ചെയ്യെ നമ്മൾ പെട്ടെന്ന് നീക്കുമ്പളും താക്കുമ്പ
ആ അതൊക്കെ ഉന്ന് നോക്കിട്ട് ഇങ അതൊക്കോല് നോക്കിട്ട്ണ്ടാ കൊള്ളെ ഇപ്പൊ ശെരിക്കും നമ്മള് ചെയ്യും രക്തം കൊടുക്കുമ്പോല എല്ലാണ്ട് കാര്യങ്ങൾ ചെയ്യും പെട്ടെന്ന് നീക്കാനൊന്നന്നും ഇതാവൂല എല്ലാ ഒന്ന് ശ്രദ്ധിച്ചിട്ടേതാവുള്ളു അതൊന്നും പെട്ടെന്നൊന്നും ഇതാകാൻ പറ്റ്ല്ല ആഅതാൽ ഇപ്പം പിന്നെ ചെയ് മാരൊക്കയ്നായിട്ട് ഒരുങ്ങിക്കല്ലേ അതൊണ്ട് നല്ല കാര്യല്ലേ ഉം പിന്നെ
ഇന്നട്ട് ബാങ്കോടക്കാരായില്ലേ ബാങ്കോടത്തിലെപ്പൊ
ആ ബാങ്കൊടുത്തു പിന്നെ മറ്റ റ്റേ ആങ്ങളൊറ്റക്കൊരു വീട്ടിലായിരിക്കുംല്ലേ
നല്ല ഞങ്ങളെല്ലാരും ണ്ട് ഉ മിം പിംക്ക് മൂത്തച്ചിരണ്ടളച്ചോള ക്കെണ്ട് അങ്ങളെല്ലാരും കൂടെ ഒരു ഫേ തിലാണ് ഏ ആ
ആഅപ്പൊ നല്ല രസായിരിക്കോലോ
ആ ഞങ്ങളെല്ലാരും ഒരു വീട്ടിലാണ് കുട്ട്യേളും മക്കളും
അ ഇന്നായ്ക്കോട്ടെന്ന വിളിക്കണ്ടന്നാഞ്ഞി
ആ ആയിക്കോട്ടെ ശരി